ഹലോ ഹലോ ആ കേക്കിണില്യേ?
ഏഹ്
എന്തൊക്കെ ഇണ്ട്?
നല്ലത് എന്താ സൗ സൗണ്ട് തീരെ ഇല്ല അതോ ഇൻ്റെ കേൾക്കാഞ്ഞിട്ടാണോ? ആഹ് ഇപ്പ റെഡിയ അത് ശെരി ആഹ് ആഹ് ഓ സുഖാണ്
എന്തൊക്കെണ്ട് എന്നിട്ട് മഴ ഇണ്ടാടെ ഏഹ്?
ആഹ് ഇന്നൽത്തെ അതേ അവസ്ഥയാണ് ഇന്നലേം ഇങ്ങനന്നെയിന്. ഇന്നലെ ലേ
ഇന്നലെ രാവിലെ ഇതേപോലന്നേനു ഉച്ച തിരിഞ്ഞാല് പിന്നെ കൊറച്ച് നല്ല മഴ നിന്ന് തോന്നുണു വെയിലായി ആഹ് ആഹ് ഇന്ന് ഇപ്പ രാ രാവിലെ ഇങ്ങനെയാണ് പിന്നെ സ്കൂള് ഒക്കെ ആയി കുട്ടികക്കന്നെ നീച്ചാ മടി ഐക്കാരം
ആഹ് ഇപ്പൊ മഴ പെയ്ത് ഇവടെ എന്താ പറയാ തൊടയിലൊക്കെ വെള്ളം കെട്ടലൊടങ്ങി ആഹ് മഴ കായി രണ്ടു ദിവസം പെയ്തിട്ട് ആഹ്
ഏഹ് എന്താ താഴ്ന്ന പ്രദേശാ?
അങ്ങനെയല്ല അത് എന്താ ഇപ്പോ പറയാ ആഹ് ഇങ്ങനെ ഇങ്ങനെ കെട്ട് കെട്ട് ഇണ്ടാക്കിയെക് ക്കെല്ലോ നമ്മള് ഇങ്ങനെ വെള്ളം നിക്കാനും വേണ്ടി അപ്പൊ ആഹ് ആഹ്
നിൻ്റെ ചായും ആഹ് അതെ ചായും കടിയൊക്കെ ആ
ഒക്കെ നല്ലതാണല്ലോ അങ്ങനെ കെട്ടിയെക്കുമ്പോളേ അത് ശരി അഹ്
ചായേം കടിയെക്കെ ആയോ
ചായേം കടി ആയി ആഹ് ന്നി മോക്ക് ചോറെ വെക്കണ് ചോറ് വ വെന്തോണ്ടിര്ക്കാണ് ഇഞ് നല്ലോണം വെന്തില്ലങ്കെ
ആഹ ആ് ആ് അതെ
ആ എക്ക്ല്ല കൂട്ടാനും ഉളന്നെയ ഉണ്ടാക്കിയത് എങ്ങനെ
ആ ചായ എന്തേന് കടി ചായക്കെ
ചായക്ക് പൂള പൂളയും പിന്നെ കുട്ടികൾക്ക് ഉ എന്താ പറയാ പുട്ട് ഉണ്ടാക്കി എന്നാവുമ്പൾ പിന്നെ അതൊക്കെ കഴഞ്ഞ
ഇനിപ്പോ സ്കൂ ആ ഇനിയിപ്പോ സ്കൂക്ക് പോവാനേ കുട്ടി ക്ക് അയിന്റെ ടൈം ആണല്ലോല്ലേ
അതല്ലെ ഈ തീ്യ തീ കത്തിയത് കേട്ടുകണേ അതാണ് ചോറ് പിന്നെ നമ്മള് അടുപ്പത്ത് വെക്കുമ്പോൾാണല്ലോ ഒരു നിടു
ആഹ ആഹ വിറകടപ്പട്ടു രാവിലെില അവ ആവുമോ തീ കട്ടുവല്ലോ കാരണം ഇനി പു ഉച്ചകൾക്കെ വല്ലതും അ്മമ തന്നല്ലേ മറ്റേ വൈകുന്നേരംക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ട ഗ്യാസ് മല്
ആഹ യാസങ്കില് ആഹ
കിട്ടൂ മഴ ആകുമ്പോ തന്നെ ഇത് ക് കത്തി കിട്ടാൻ ഭയങ്കര പാടാ
അതാണ് രാവിലൊക്കെ പോകോടെ ഇവിടെ അടുക്കളൽ ഒരാക്ക് നക്കാൻ കഴിഞ്ഞോ രാത്രിയും പോക്കേ
പോകണ്ടില്ലേ ഇത് കേട്ട് കത്തി കിട്ട് രാവിലെ മയ ചിലപ്പോ കത്തി കിട്ട ദോരടുങ്ങ
അതാണ് അത തന്നെ
കത്തി തുടങ്ങിയാ പിന്നെ അങ്ങനെ അ്മക്ക് വഗച്ചാർ
അതെല്ല ഈ തീയ എന്താ പറയാ അവിടെ എന്റെറെ ഉണക്കലൊക്കെണ്ടോ അടുപ്പത്തിട്ടിത് ഉ
ഇല്ല കൊപ്പരൊക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ ഏയ് അങ്ങനെ ഒന്നും ഓണക്കൂല
ഇല്ലല്ലേ ആഹ ആ ആ
ഡ്രസ്സും അനുകൂലമായാല ആ
അതാണ് അ ഇനിപ്പോ ആ ഞമ്മൾ്രൈ ഇത് ചെയ്തിട്ടും കാര്യമല്ലേ ഡ്രൈവവാസ് ചെയ്തിിട്ടും കാര്യമല്ല അത് അതിന്റെ ഒണങ്ങി കിട്ടൂല അല്ലേ പിന്നെ ഒന്നാമത് എന്താാണ്ന്ന് അ ചീറ്റല്ല അടിച്ചി ആണത് ഇങ്ങനെ നമ്മളപ്പോ റൽ ചിസ കിട്ട്ള്ളിലാ ചിക്കണന്ന് ഒന്ന് പറു കാര്യല്ല ചീറ്റയില അടിക്കുന്നുണ്ട് വഴക്ക് ആ
ഉണങ്ങില്ലെങ്കിൽ ചപ്പോ കിടക്കുമ്പോ ഫാന്റെ അടിയിലൊക്കെ
ആ യൂണിഫോമ ഒക്കെ ഞാൻ അങ്ങനെയടല്ല അത് ആ ആ
ഇത് ഉണങ്ങി കിട്ടൂ അല്ലങ്ക പിന്ന സ്ഥിര ഉണ്ട് സ്ഥിരിടാ നോുമ്പോ ചിലപ്പോ മഴണ്ട് ചിലപ്പോ കറും ഉണ്ട് പിന്നപ്രാവശ്യം വല്യ മഴൊന്നും ഇല്ല തോന്ന
അയിനി മഴ ഇല്ല ഇനി പക്ഷെ ഈ ഈ രണ്ടു ദിവസംമായി ഭയങ്കരമായ ഒരു ഉച്ച വരെ അല്ലേ ആ ആ വെയില് ഇനിപ്പോ ഇങ്ങനെ ണെും വെയിലൽ അച്ചാ വെയിൽ നല്ല
നല്ല ചൂടാ അെന്നെ മയക്കാല തോന്നുന്നതന്നെയല്ലാ വേവിറെ ചൂടൊണ്ട് ഹലോ കേക്കണില്ലേ ഹലോ റേഞ്ച് പോയോ കേക്കണില്ലേ ഹലോ
അ
ഹലോ കേക്കണില്ലേ